ഇല്ല ഇല്ല ഇല്ല ഇവിടെ വെള്ളം നമ്മടെ കിണറ്റി ന് പറ്റത്തില്ല ആ പിന്നെ ആ അതും ഒണ്ട് അതിനകത്ത് നമ്മക്ക് എടു ക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല ഞാനത് ഓർക്കത്തുയില്ല നോ ക്ക നോക്കത്ത പോലും ഇല്ല
അ നല്ലയ അല്ല ചെല ചോ ഞാൻ നേരത്തെ ഒരു കൊച്ചിനെ വിളിച്ചപ്പം ആ കൊച്ചു പറഞ്ഞു ഇതുപോലെ വെള്ളം ഇല്ല അവർക്ക് ഇതുപോലെ മഴ പെയ്തിട്ടില്ല
ഓ നമ്മടെ ഇവിടെ ഒണ്ടേ വെള്ളം ഇല്ലാത്ത വീടുകള് ഒക്കെ ഉണ്ട്
ഒണ്ട് ആന്ന് ഇത്രം ഇപ്രാവശ്യത്തെ ചൂട് ഭയങ്കര അല്ലായിരുന്നോ എന്ത് ചൂടായിരുന്നു
അതാണ് ചൂട് ഭയങ്കര ചൂട് ഉം പക്ഷെ ഇന്ന് അതാ ഇന്ന് പക്ഷെ സത്യയായിട്ട് നല്ല വെയിലും നല്ല ചൂടും ഉണ്ട് ഇപ്പം
പക്ഷെ മഴക്കാത ആ ചൂട് ഞങ്ങക്ക് ഇവിടെ കൂടെ കൂടെ വെയ്ൽ ക- തി എങ്ങോട്ട് കേയറ അതേ പോലങ് പോകും ആ വാങ്ങ ഇനിപ്പോ വൈക്- അത്തേക്ക് വച്ചേക്കുയിരിക്കുന്നു കുടയും കൊണ്ടാ പോയ- പ രണ്ടു പേര് പുതിയ കൊടയും കൊണ്ട് ആർക്കെങ്കിലും ഇന്നലെ ആര അല്ല ഇന്നലെ ആർക്കും അടി കൊടു പോയിന്നു പറയുന്ന നേ കേട്ട് കൊച്ചു ചെറുക്കൻ അതിലെ കൂടെങ്ങാണ്ട് ഓടിപ്പോയപ്പോൾ ഏതോ ഒരു- ചെറുക്കന്റെ കൈയിൽ ഇരിക്കെന്നോ പാപ്പാന്ന് പറഞ്ഞന്നാ കൊ ജാപ്പാന്ന് പറഞ്ഞന്ന് എനിക്കറിഞ്ഞൂട
ആഹ
ആ അങ്ങനെ ഇനിയിപ്പോ കൊടയും കൊണ്ട് പോയി പോസ് കാണിക്കുന്ന വഴിക്ക് എന്തെങ്കിലും ഒയി് തീരുന്നണ്ടോ ഇൻക്ക് അറിഞ്ഞൂട കൊണ്ട് പോ ണ്ടന്ന് ഞാൻ പറഞ്ഞത് ഇവിന്ന് സ്കൂൾ വണ്ടി കയറി സ്കൂൾ മുറ്റത്ത് ഇറങ്ങുന്നത് അവിടുന്ന് സ്കൂൾ വണ്ടി കയറിയാൻ നമുക്ക് ഇവിടെ ഇറങ്ങുന്നത് അപ്പൊ പിന്നെ വേണ്ടേ കൊടാ ആ പുതിയത് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കാണിക്കാൻ കൊണ്ടുപോയേക്ക അത് ആ ഈ കൊണ്ടുപോുന്ന എല്ലാം കാന ഇങ്ങോട്ട് കൊണ്ടുവരുമല്ല
ഇല്ല ആ
കൊച്ചു വെണ്ണാണെങ്കി തലയില് സൈഡുകൾ കുത്തിക്കൊണ്ടു പോകും വൈകീട്ട് വരിപ്പ ഇല്ല അത് ഞാൻ എൻന്റെ കൂട്ടുകാരിക്ക് കൊടുത്തു അവൾക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല എന്റേമ്മച്ചി അവളക്ക് ആര്മേടിച് കൊടുക്കാ പറഞ്ഞ ആ
ആ ആ
തലയിടുന്ന രാവിലെ വരിക്കക്കെ നല്ല ഇതായിട്ടാ പോന്നേ
തിരിച്ച വരുമ്പോ തിരിച്ച് വരുമ്പോ വളായിരിക്കും നല്ല
ആഹ അല്ല അതാ നമ്മള ഇനിപ്പരല്ല മൈസത്ത് മ വച്ചേ കൂമാ എന്നാ നീ ഒരു ദിവസം കൊട് എന്നും കൊടുക്കണോ
അത് സരിയാ
ഞാനാന്നെങ്കിൽ ഒരോ ഡ്രെസിന സരിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് യൂണിഫോമിൻ്റെത് അത് അങ്ങനെ ഓരോ ദിവസം ഇതാക്കി കൊടുക്കുന്നത് അപ്പൊ അത് ഓരോ ദിവസം ഒഴുന്ന് കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹഹ
പെൻസിൽ കൊടുത്തിട്ട് അവനെന്നും പെ
വേണം ആഹ്
ഉ ഇപ്രാവശ്യം ക്ലാസ് ടീച്ചർ ഒരു ആൺ സാറാ എന്തോ ആന്നോ എന്തോ നല്ല അടി കൊടുക്കുന്നൊരു സാറ പറയുന്നില്ലായിരുന്നു
ആന്നോ അങ്ങനെ അങ്ങനെ അടിക്കുവോ പിള്ളേരെ
എന്തോ അറിയത്തില്ല ഭയങ്കര അടിയാന്ന് പറയുന്ന്എല്ലാരും
ആഹ് ഹ ഹാ
ശന് വിടണം
ആഹ് ആഹ്
അക്ഷരങ്ങളൊക്കെ മ റന്ന് പോയോ എന്തോ വെക്കേഷൻ ട്യൂഷൻ വിടായിരുന്നപ്പഴ്ത്തേക്ക് പിള്ളോര് വെക്കേഷൻ ആയോണ്ട് വരുന്നില്ല
ആഹ് ആഹ് ഹാ ട്യൂഷ് അഹ്ശരി പക്ഷെ ഒരു മാസം നിന്നിട്ട് ഒരു മാസം സം വിടണമായിരുന്നു
ഇല്ല എല്ലാവരും വെക്കേഷൻ തീർന്നിട്ടെ വരുന്നുള്ളൊന്ന് പറഞ്ഞു കേട്ടാ ഇവരെ വിടുന്നിടത്തെ ഒരാളെ മാത്രം ട്ട് ഈ
കൊച്ചു പിള്ളാരാവുമ്പോ നമ്മള് നിരന്തരം ഇങ്ങനെ എഴുതിപ്പിച്ചോണ്ടിരിക്കണം മ
ആ ഇവർക്ക് എഴുതാൻ കൊടുത്ത് കഴിഞ്ഞാ ഇവര് കളറടിയിലാ നിർത്തുന്നേ. കളറടിയിലന്നും ഇല്ല
ആ ആ
അല്ല പഠിപ്പിക്കായിരിക്കുമ്പോഴടെ രസം ഒരാള് മലയാളം എടുക്കും. ഒരാള് രണ്ടു പേർക്കും സംശയവാ നമുക്കങ്ങ് ഭ്രാന്ത എടുത്ത് ഉം അന്ന് ഒരാളെ ചോദിച്ചോദിക്കുമ്പോ എന്റെതും കൂടെ എന്റെതും കൂടെ എന്റെ അൂ ഇങ്ങനെ പറഞ്ഞ രണ്ടുപേര തും കൂടി ഇങ്ങനെ പറി എന്ന രണ്ടു പേരും നിങ്ങള് രണ്ടുപേരും ഒരേപോലെ ഇട്. അത് പറ്റൂല അവർക്ക് എളുപ്പമുള്ളത് അവരങ്ങിടും.
ആഹ
പിന്നെ മോന് ഇവര് രണ്ടുപേര് ഒരു ക്ലാസ്സ്‌ ത്തിലായണ്ടേ അവന അവള ലായൊണ്ടേ അവന് അവള് അവന്റെ ബുക്ക് കൂടെ പറക്കി അവൻ പറയും എന്റെ കൂടെ എടുത്തു വെച്ചേക്കണേ എടുത്ത വെച്ചേക്കണേ
ആഹ് ആഹ് ആഹ് ആഹ്
അവളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും അവക്ക് ആ അവക്ക് പേടിയാ തടിയൊക്കെ കൊള്ളുന്നത
ആഹ് ആഹ് ആ ആ
എന്റെ കൂടെടുത്ത് വെക്കണോ നിന്റെ എടു വയ്ക്കുമ്പ എന്റെ കൂടെടുത്ത് വെയ്യീന്ന് പറയരുത്
ആഹ് ആഹ്
ഒക്കെ പറയും പിന്നെ എനിക്കൊന്നും വയ്യ പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പഴേ നിന്റെ ആങ്ങളക്ക് എന്തുവാടി കൊഴപ്പം നീ മാത്രം പഠി അങ്ങനെ അവളോടുത്ത് ചോദിക്കും അതുകൊണ്ട് ഇവൾ പേടിച്ചെടുത്ത് വെക്കും ഇവൻ എന്താ ബുക്ക്‌ കൊണ്ടുവരാത്തെ എന്നക്കെ അവളോട് എന്റട്ത് പറയുകയാ ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിൽ വരണ്ടായിരുന്നു. മാറ്റി ഇതിനെ അങ്ങ് മാറ്റി വേറെ ക്ലാസ്സിലാക്കാൻ ഇനിയിപ്പ വൈകിട്ട് ചായക്കടിക്കെന്തുവാ
ചായക്കടിക്ക് പിന്നെ എന്നും ഓരോന്നക്ക ഉണ്ടാക്കി പിന്നെ പിന്നെ അവിടെന്ന് ഇവിട അടുത്തൊരു ബേക്കറിയ്യാണ്. അവിടെ പോയി മൊട്ടപപ്പ്സ് വേടിച്ച് വെച്ചിട്ടുണ്ട്
അതെ മറ്റേ ഇലടയോ അങ്ങനെ എന്തെങ്കിലു മൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനതൊന്നും ഇഷ്ടമല്ല
അല്ല ആഹാഹ ഓ ഇത് പറഞ്ഞപ്പ എനിക്ക് സ്കൂളില് പണ്ട് ഉപ്പുമാവ് ഉപ്പ്മാവ് സ്കൂളീന്ന് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഉണ്ടല്ലോ
ഉണ്ട്
അംഗൻവാടി അത് തിന്നാനങ്ങ് കൊതിയാവുന്നുണ്ട് ഇപ്പം ഇതിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഉണ്ടാക്കുമ്പോ ആ രുചി കിട്ടുന്നില്ല അല്ല നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു രുചി കിട്
നമ്മളാ അത് ശരിയാ ഞാനും ഒരു പ്രാശ്യം അങ്ങ അന്നൊക്കെ കഴിച്ചേന്റെ ടേസ്റ്റ്
ആ മ്മൾ ആ സ്കൂളീന്ന് കൊണ്ട് വന്നു തേങ്ങയോ ച് ഇച്ചിരി പഞ്ചാരയൊക്കെ ഇട്ട് എന്ത് രുചിയാ ഇപ്പൊ അതൊന്നും ഇല്യോന്തോ ഉപ്പുമാവ് ഇല്ല്യോന്തോ
ആ.. ഇപ്പളത്തെയൊന്നും അറിയാൻവയ്യ. ഇപ്പ മിവിടെ അടുത്തൊരു അംഗൻവാടി ഉണ്ട്.
ഇല്ല. അവരാണെങ്കിൽ അംഗൻവാടി ടീച്ചറാണെങ്കിൽ ഈ രണ്ടു പിള്ളേരെ.. പഠിച്ചിറങ്ങി കഴിഞ്ഞാപ്പി എന്താ ചോദിക്കുന്നേ, ഇനിപിള്ളാരില്ലയോ യെന്നാണ്. ആ.. ഞാൻപറഞ്ഞു ഇനി അമ്മ ഇന്ന് പിള്ളേരില്ല. ഇവിടെ അടുത്തെന്നെങ്ങാനും ഉണ്ടെങ്കി അങ്ങോട്ട് പറഞ്ഞുവിടാം. അയ്യോ, അയ്യോ സാധാരണ ഗതിമൂത്ത- മൂത്തപിള്ളേര് പോകുമ്പോ ഇളയത്തിങ്ങള് വ.. ഇളയ മോള് അംഗൻവാടിയില്. ആ.. ഇപ്പ എന്ത്ചെയ്യാന അത് മോനുംമോളുവാകിട്ടിയേക്കുന്നേ.
അതന്നെ ഉം..
നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്.
അത് തന്നെ.
അവര് അവരവരുടെ കാര്യങ്ങള്. തയ്യാറായോ?
ആരാ മോളോ?
അല്ല രണ്ടുപേരുടെയും കാര്യം ഞാൻ - പറയുവ അവർക്ക് അവര് പിന്നെഅല്ല, അവ നോക്കുമ്പം അവര് ചെയ്താലും ഉമ്മക്ക്.. ചെയ്തെങ്കിലേ പറ്റൂ. അപ്പൊ പിന്നെന്തിനാ അവര് ചെയ്യുന്നേന്നാ അവര് വിചാരിക്കുന്നത്. ബുക്കും, പുസ്തകങ്ങളും എടുത്ത വെച്ചാലും ഞാൻനോക്കും കേട്ടോ. എനിക്കതു നോക്കണം അത് സം.. സം.. സമാധാനം തരാൻ വേണ്ടിയിട്ട്. എല്ലാം എടുത്ത് വെച്ചോ, എല്ലാം ഉണ്ടോന്നൊക്കെ.
ആ
രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോത്തേക്കും ഉമ്മച്ചി. എന്തിത്‌ വട്ടാ എന്തിനിങ്ങനെ. ചോദിച്ചോണ്ടിരിക്കുന്നു അടുക്കളെ ഞാൻ പോയി അടുക്കളയിൽ നിന്നാലും ഇവ രണ്ടുംകൂടിഇറയത്തിരുന്ന് ടി വി കാണും. ടി വി കാണുമ്പോൾ ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഇവര് പേര് വിളിച്ചുകോണ്ടേയിരിക്കും. ഉമ്മച്ചിക്ക് എന്തതിരുമ്മ. ഉമ്മച്ചിവിടെ വന്നിരി, നമ്മളേഎന്തിനാ ഇടയ്ക്കിടക്ക് വിളിക്കണെ നമ്മൾ ടി വി കാണവല്ലേ ഉം അപ്പൊ ഈ അനക്കമൊന്നും കേൾക്കാതെ വരുമ്പോഴേ വെളിയിലിറങ്ങി പോയോ എന്നൊക്കെ നമ്മുക്ക് പേടിയാ, ഇതുങ്ങള് വിളി കേക്കത്തില്ല ടി. വി യിൽ ലയിച്ചിരിക്കുമ്പോൾ വിളി കേൾക്കത്തില്ല.
വിളികേക്കത്തില്ല ആ ആ ഹ
തട്ടിക്കൊണ്ട് പോവുന്നതും ഞാൻ കതക് അടച്ചിട്ടിട്ടാ അടുക്കളെ പോവുന്നെ ഇതൊക്കെ കതക് തൊറന്ന് ഇടും അങ്ങനെയുണ്ട് അവർക്കറിയാമോ നമ്മടെ വേവലാതി എന്തുവാന്ന്
അത് തന്നെ നമ്മുക്ക് അത്രക്ക വേവലാതി അത് ഇന്നലെ ഒരു കൊ അച്ഛനെ കൊന്നയ് കണ്ടോ ഇല്ല ഞാ എനിക്ക് സത്യം പറഞ്ഞാ എനി ഇങ്ങനെ ഒരു വെഷമം ഇനി ഇല്ല
അന്റെ മുഖം കണ്ടാല് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു
ആ കുഞ്ഞിന്റെ മൊഖം കണ്ടിട്ടെ
ആന്ന് അല്ല ഇത് അന്ന് ആ വീ വന്ന സമയത്ത് ഒന്നര വയസുള്ള കൊച്ച് സൈക്കിളിൽ നിന്ന് വീണ് രണ്ട്
ആഹഅത് തന്നെ ഓ ആ തള്ളയ കൊണ്ട് നടക്കുന്നേ ആ അമ്മ ത- ഉള്ളയാന്നോ അവള്
അതാ അതിനെക്കെ അമ്മേന്ന് പറയാൻ പറ്റുവോ
ഉ ഭഗവാന ഇനി സത്യം പറഞാ കരയുവ എനിക്കങ്- ഭയങ്കര സവാധുന്നാ എനിക്ക് അറിയാമയ്യരു കുറെേ ദിവസം
അതെ നമ്മളെ നമ്മുടെ മക്കളുമായിട്ട് ഉപമിക്കും അത്
ആ അ അ വെര്ന്നത് പിന്നെ അതന്നെ അയിന് അന്റെ മോള് പറങ്ങ് അമ്മ എന്തിനമ്മേ ഇന്ന് കരയിന്നെ ഞാൻ പറഞ്ഞു ഇത് വായിച്ചിട്ടിന്ന ആരെ
അതിന്റെ മുഖം കാണുമ്പോഴേ നമുക്ക് സങ്കടം വരും അതിങ്ങനെ സൂം ചെയ്ത് കാണി എന്റെ കണ്ണോ
കഷ്ട ആ ങ് എന്തോര ദുഃഖയിന്റെ ആ കുഞ്ഞായിട്ട് ഇ- അത്രേ ഉള്ളത് എന്നത്ത അതിൻ് വെഷമം മുഖത്ത് ആ മുറിവുണ്ട് ആണ് ആണ്
തൊണ്ണൂറ്റത് ഒന്നര വർഷം കൊണ്ടത് എന്തുമാത്ര അതും സഹിച്ചാണ് ആർക്കെങ്കിലു ഇല്ലാത്തോർക്ക് ങ്ങ് കൊടുത്തുടായിരു
അതന്നെ ആ അന്റെ അ അച്ഛൻ്റെ വീട്ട്കാർക്ക് വ്യാഴാഴ്ച എങ്ങാ ണ്ട് കൈമാറാനിര്ന്നതാണ് പോലും
ആന്ന് അതുമല്ല ഈ അച്ഛൻ മരിച്ചത് ഉ
ആ അത് ആ അതുണ്ടെന്ന് പറയുന്നു
അതൊക്കെ ഇനി പ്പൾ ആ പെങ്ങൾ പെണ്ണ് മരിച്ച എങ്ങനെയാന്ന ഒന്ന് ഒന്നും അറിയാൻ വയ്യ
ഓ ഇതുപോലൊരു സങ്കടം ഇനി ഉണ്ടാവുന്നി
അടുത്ത് കേസെടുക്കുന്നത് വരെ ഇതായിരുന്നു ആന് നെഞ്ചത്ത് ചവിട്ടിയപ്പോഴാ വാരിയെല്ലല്ലാം ഒടി
പൊട്ടി ആ കൊച്ചന്നട്ട് ഞാൻ എന്തോണ് പറഞ്ഞൂ
ഫസ്റ്റ് എന്ത് മാത്രം വേദന അനുഭവിച്ചായിരിക്കും വെസ്റ്റ്
കഷ്ടാനാ ന്ന്
ഇവനെ ഇവളെയും ഒന്നും വെറുതെ വെറുതെ വിടരുത് ജയിലിനകത്ത് ഇട്ട് കൊഴിപ്പിക്കാൻ വിടരുത്
ഓ നമ്മടെ നിയമ വ്യവസ്ഥക്കെ എന്തുവാ എന്തും ചെയ്യല്ലോ നമ്മക്കടെ ഇവിടത്തെ നിയമം അങ്ങനെയല്ലോ ഉം അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കഴിയുമ്പോ എത്രയോ കേസുകൾ അങ്ങനെ ന ന്ന് ഒരു കൊച്ചിനെ എറിഞ്ഞ് കൊന്ന് കഴിഞ്ഞ പ്രാ വർഷം ആണ്ടില്ലേ ഒരു പെണ്ണ്
തമിഴ്നാട്ടിലേ ഇപ്പൊ ആണ്ടേ മറ്റേ വിജയ് കേറിയ ഇപ്പതാണ്ട് കോയമ്പത്തൂ കോയമ്പ ത്തൂർ ഒരു കുഞ്ഞിനെ കൊന്നില്ലയോ അപ്പൊ അവന്മാരെ ആ പെണ്ണെങ്ങനെ വേദന അനുഭവിച്ച് അതേ കൂലി ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നെ അങ്ങനെയൊക്കെള്ള നയങ്ങ
നമ്മുടെ നിയമങ്ങളും മാറി ഒറ്റ പ്രാവശ്യ ആഹ് ഹാ അതിന്റെ ഒരു വിധിയെ കാ കാണുമ്പം പിന്നെ ബാക്കിയുള്ളവർക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ തോന്നത്തില്ല
അത് സത്യണ് ഇത് അങ്ങനെ
ഉപ്പോ ഇ ഇവിടത്തെ നമ്മള നിയമം ഇതിനു ഓ ഇവിടുത്തെ മ്മളെ നിയമം അങ്ങനെ യാ അന്നേരം ഇതിനെ പേടിച്ചിട്ടുന്തോ എന്തും ചെയ്യാലോ ഉം
പോവാനും വരാനൊക്കെഎറങ്ങുവാന്നോ
ആഹ് പിന്നെ ഒണ്ട് ഉം പിൻ ആ എന്ന പെരെന്ന അ ഹ അ